ഹലോ
ഹലോ
ഗുഡ് ഈവനിംഗ്
ഹലോ
ഹലോ ഗുഡ് ഈവനിംഗ്
ആ ഗുഡ് ഈവനിംഗ് ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ ഹലോ ആഹ് ഞാൻ ദേ ചായ കുടിച്ചോണ്ടിരിക്കുവായിരുന്നു ഇവിടെ നല്ല മഴ പെയ്യാൻ പോകുന്നു അപ്പൊ ഞാൻ കൊറച്ച് തുണിയൊക്കെ കെടന്നത് പറക്കിയിട്ടതായിരുന്നേ
ഏ നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എവിടെലും
ഇല്ല ഞാൻ
ഇല്ല ഞാൻ വർക്ക് ചെയ്യുന്നില്ല വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഏ മക്കളൊക്കെ എങ്ങനെ ചെറിയ മക്കളാ മ്മ് ചെറിയകുട്ടിയാ
ആഹ്പിന്നെ എന്തോണ്ട് വിശേഷം ചായ കുടി കഴിഞ്ഞോ അവിടുത്തെ
ഇല്ല ഒറങ്ങാണ് മക്കൾ എനിച്ചിട്ടില്ല അപ്പൊതിന് എന്തേലൊക്കെ ഉണ്ടാക്കണം ഫുഡ് ആയിട്ട് പയം ഉണ്ടച്ചേ പയംപൊരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ആ ഉം ഉം
ആഹ് ഇവിടന്ന് അവല് നനച്ചതായിരുന്നു അവല് ആ ശർക്കരയും തേങ്ങയും ഏലക്കൊക്കെ ഇട്ടിട്ട്
നമുക്ക് രണ്ടു രീതിൽ ഉണ്ടാക്കാം ഉം വേണമെങ്കിൽ അവല് വെളയിച്ച് ഉണ്ടാക്കാം അല്ലാതെ നമ്മള്
എങ്ങനെ
വിളയിക്കാന്ന് പറഞ്ഞാല് നല്ല അവലില്ലേ അത് നന്നായിട്ട് നെയ്ക്കാത്ത് വറുത്തെടുക്കണം ഒരുപാട് അങ്ങ് മൊരിഞ്ഞു പോകരുത് ഒരുപാട് മൊരിഞ്ഞു പോകാതെ വറുത്തെടുത്തിട്ട് കുറച്ച് തേങ്ങ അത് വറുത്തെടുത്ത് മാറ്റിയിട്ട് കുറച്ച് തേങ്ങ തേങ്ങ അതുപോലെ തന്നെ ചൂടാക്കി എടുക്കും നെയ്യ്ക്കാത്ത്
തേങ്ങല് ശർക്കര പഞ്ചാര എന്തെ ഇടുവോ
ആ ശർക്കര പാവ് കാച്ചിയ ചേർക്കുന്നെ
പാവ് കാച്ചവന്ന്റിഞ്ഞാല് ചെരടിയുണ്ടോ
ആ പാവ് കാച്ചന്ന് വെച്ച ശർക്കര വെള്ളം ഒഴിച്ച് ചൂടാക്കണം ചൂടാക്കുമ്പോൾ നല്ല പോലെ ഉരുകിവരും ആ ശർക്കര നല്ലപോലെ ഉരുകിവരും അപ്പൊ നമ്മള് ആ ശർക്കര മാറ്റി വെക്കണം എന്നിട്ട് ഈ വിള ചവലല്ലേ വിളയിച്ച അവലും നമ്മള് വറുത്തെടുത്ത തേങ്ങയും കൂടി ഈ പാവ് കാച്ചിയനകത്തോട്ട് ചേർക്കണം
ആഹ് ആഹ്
എന്നിട്ട് നെയ്ക്കാത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചെറിയ തേങ്ങാക്കൊത്തും കൂടെ അതായത് നമ്മുടെ ഈ ഉഴുന്നില്ലേ ഉഴുന്നു പരിപ്പ് ഉഴന്ന് പരിപ്പ് എല്ലാം കൂടെ മൂപ്പിച്ച് ഇതിനകത്തോട്ട് തട്ടിയിട്ട് നല്ലപോലെ ഇളക്കിയെടുത്താൽ മതി
അങ്ങനെ അന്നിട്ട് ക്രിസ്പി ആയിട്ട് ഇങ്ങനെ തിന്നല്ലേ
ആഹ് ക്രിസ്പി ആയിട്ട് നമുക്ക്ത് കഴിക്കാം നല്ലതാ ഇത്തിരി ചുക്ക് പൊടിയും കൂടെ ചേർക്കുയാണെന്നുണ്ടെിൽ കുറച്ചുകൂടെ രുചിയായിരിക്കും
ങ്ങൾ അങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യലൊക്കെ ഉണ്ടാ
ആഹ നമ്മള ഇവിടെ വെറൈറ്റ ആയിട്ടൊക്കെ ഉണ്ടാക്കും ഇടക്കും വഴിക്കൊക്കെ എനിക്ക് ഒരുവിധപ്പെട്ട സാധനങ്ങളൾല്ലാം ഉണ്ടാക്ക ക്കാൻറിയാം
ആ വിടെ നിന്ന് കിട്ടണതാ അമ്മന്റെ അടുത്ത് നി കിട്ടണതേക്കൂലേ
അമ്മയല്ല എൻന്റെ അമ്മൂമ്മ ഞാൻ എന്റെ അമ്മൂമ്മയുടെ കൂടെ ഇന്നാ വളന്നതും പഠിച്ചതും ഒക്കെ
ഏ അപ്പൊ അച്ഛനും അമ്മയൊക്കെ എവിടെണ് അച്ഛനും അമ്മയൊക്കെ വേറെ വീട്ടില്ല പക്ഷെ അമ്മൂമ്മോപ്പനും ഒച്ചക്കെള്ള ഞൻ അവരുടെ കൂടെ അപ്പൊ കൊറേ കൾച്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാ മതില്ലേ പണ്ടത്തെ കൾച്ചറിലുള്ള
സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും ഇപ്പം എല്ല എല്ല ഒരുവിധ കാര്യ കാര്യങ്ങളെല്ലാം എന്നെ കൊണ്ട് ചെയ്യിക്കും അപ്പൊ എനിക്ക് അങ്ങനെ മാങ്ങ മാങ്ങാത്തരെ ഒന്നും ഉണ്ടാക്കില്ല പക്ഷെ നമ്മളത് ഇൻസ്റ്റക്കകത്ത് കണ്ടിട്ടുണ്ട് മാങ്ങാത്തര ഉണ്ടാക്കുന്നത് അതെങ്ങനെയാ ഉണ്ടാക്കുന്നേ
പൂതിയാലേ അത് വീഡിയോലൊക്കെ കണ്ടത് ജ്യൂസ് അടിച്ചതിന്റെ പൾപ്പ് ഇങ്ങനെ ഉണ ക്കാൻ വെക്കണത അല്ലെ ഒന്നും ഷുഗർ ഒന്നും ആഡ് ചെയ്യാതെ ഒറിജിനൽ മാങ്ങന്റെ പൾപ്പ്
മാങ്ങാത്തര
പാളയിലൊക്കെ ഇട്ടിട്ട് ഞാനും കഴിച്ചിട്ടില്ല കൊറൊക്കെ ങ്ങനെ ഓൺലൈനി ഇങ്ങനെ കാണ സെയ്ൽ ചെയ്യ്ണതൊക്കെ വാങ്ങി നോക്കിട്ടില്ല ഈ മാങ്ങ ഇങ്ങനെ ചെത്തിയാണ്ട് അടുപ്പിന്റെ മീതന്മല വെച്ചിട്ടൊ ഒന്ന് ഉണക്കി ഉണക്കിയിട്ടൊക്കെ തിന്നും അത് വേറൊരു ടെസ്റ്റ്
ആ അതൊന്നും നമ്മള് കഴിച്ചിട്ടില്ല നമ്മള് മാങ്ങ വെച്ചിട്ട് എന്താ ജ്യൂസ് അടിക്കും അതുപോലെ തന്നെ
ഏ അച്ചാർ ഇടുലെ ങ്ങള് ഇ കണ്ണി മാങ്ങാനോട് ഇതുണ്ടാക്കോ
കണ്ണിഎനിക്ക് കണ്ണി മാങ്ങ അച്ചാറ് ഞാൻ കഴിച്ചിട്ടും ഇല്ല എനിക്ക അത് ഉണ്ടാക്കാനും അറിയത്തില്ല ട്ടോ അതെങ്ങനെയാ ഉണ്ടാക്കന്ന് എനിക്ക് അറിഞ്ഞൂടാ നമ്മള് സാധാ അച്ചാറി ഇടുന്ന
ഇങ്ങനെ കാണാ അ സാദാ പോലെ ആയിരിക്കും വീഡിയോലൊക്കെ അങ്ങനെ കാണാ കണ്ണി മാങ്ങ അച്ചാറൊക്കെ കഴിച്ചിട്ടില്ലതുവരെ കണ്ണിമാങ്ങ ഉപ്പും കുട്ടിയൊക്കെ ഇങ്ങനെ സ്കൂള് പോണ പ്രായത്തിലൊക്കെ അന്ന് അങ്ങനെ മാവിൻ്റെ ചോട്ടിൽ പോയി തിന്നല്ണ്ട് ഇങ്ങളെ വീട്ടിലൊക്കെ മാങ്ങൊക്കെണ്ടോ
നമ്മുടെ വീട്ടിൽ മാവുണ്ട് പ്ലാവുണ്ട് ഈ വടക്കം പുളി ഇല്ലേ തോട്ടുപുളി
എന്ത് കറിയിലൊക്കെ ഇട്ണ പുളിയോ വാളൻ പുളിയ കറുത്ത കളർ പഴുപ്പ്ണ്ടാവണേ
ആ അതന്നെ നിങ്ങളെന്തോ അല്ല നി നിങ്ങൾ ഉദ്ദേശിച്ച മറ്റേ ആ കൊടംപുളിയുടെ മരംവുണ്ട് മറ്റേ പിഴുപുളിയുടെ ഇല്ല
ഉം
നമുക്ക് കൊടംപുളിയണ് ഉള്ളത് അതന്ന് വെച്ച് കഴിഞ്ഞാല് ആഹ് അതേ ആ ആദ്യമേ മഞ്ഞേണ് ആദ്യമേ പച്ച നിറത്തില് ഉണ്ടാവും പിന്നെ അത് മഞ്ഞ കളറാവും ചെലപ്പൊ ചിലത് പൊഴിഞ്ഞു വീഴും നമ്മൾ പറിച്ചെടുക്കും എന്നിട്ട് അയ്നെ ഉള്ളിലൊരു ഇതുണ്ട് കുരു ആ അതിൻ്റെ ഉള്ളിലൊരു കുരുണ്ട് അത് നല്ല നല്ല സ്വാദാ കഴിക്കാനായിട്ട്
അയ്നുളള്ത്തെ കുരു തിന്നലുണ്ടോ
ആ അതിനകത്ത് ഒരെണ്ണം ഉണ്ട് നല്ല മധുരവാതിന് നമ്മുടെ ഓറഞ്ചിന്റെ ഒക്കെ പോലെ ഷേ്യ്പിലിരിക്കും അപ്പം നമ്മളതെടു ത്ട്ട് കടിക്കരുത് കടിച്ച്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലെ കുരു നമ്മുടെ പല്ലെ തട്ടി അയിന്റെ കറ പല്ലില് ആകും അപ്പൊ നമ്മള് അല്ലാതെ തന്നെ ഒന്നും ഉറിഞ്ചിട്ട് അതങ്ങ് വിഴങ്ങിയിരുന്നാൽ മതി നല്ല നല്ല രുചിയാണ് ആഹ് കഴിക്കാൻ പ
ആഹ് കഴിക്കാൻ പറ്റുത്
പുളീല് കടിക്കരുത് പുളിയിൽ കടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ല് മഞ്ഞ നിറവമാകും പല്ല് ചീത്തയാകും
മി അടുപ്പിന്റെ അവടൊക്കെ വെച്ച് ഒണക്കല മാല കോർത്താണ്ട് ആ മാലകോർത്ത് അവിടെ അങ്ങനന്നെ ചെയ്യുന്ന ല്ലേ ഇല്ല ഞാ കണ്ടിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾ വയനാട്ടിലുള്ള കുറച്ച് ഫാമിലീസ് വിരുന്ന് വര്ണ്ട് അപ്പോ ഓലവ്ട്ന്ന് കൊടമ്പുളി അങ്ങന കൊണ്ടരല്ണ്ട് അപ്പൊ ഞങ്ങള് ചോദിച്ചിനി എങ്ങനെ ഇത് ഇണ്ടാക്കല് ന്ന് അങ്ങനെ അപ്പൊ പറഞ്ഞരു ങ്ങനെ ഒണക്കി അവടെ വയനാട് ഏരിയയിലൊക്കെ കൊടമ്പുളീം
ആ പുളിയാണെങ്കിൽ ഒരുപാട് പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പിന്റെ തൊട്ട് മേലായിട്ട് നമ്മൾ കെട്ടും അത് വേ
ഉം ഒതുക്കാനുണ്ട് ഏഹ്
തടിയൊക്കെ വെച്ചിട്ട് നമ്മള് ചെറിയ കമ്പ് വെച്ചിട്ടത് കെട്ടും കെട്ടീട്ട് അയിന്റെ പൊറത്തോട്ട് മടൽ വെക്കും ഓലയുടെ മടലില്ലേ ഓല മടല് ട് ത്ത് വെച്ചിട്ട് നമ്മളീ പുളി തട്ടി അയിന്റെ പൊറത്ത് ഇടും ഇടുമ്പില്ല പൊഹയടിച്ച് പൊഹയടിച്ച് ഇതങ്ങ് ഒണങ്ങ് ഒണങ്ങും അപ്പൊ നമുക്ക് ഈ കൊല്ലം കറുത്ത കളർ അപ്പൊ നമുക്ക് ഈ കൊല്ലം തൊട്ട് അടു ത്ത കൊല്ലം വരെ നമുക്കത് ഉപയോഗിക്കാനുള്ള പുളി അതിനകത്തു ന്ന് തന്നെ കിട്ടും
വയനാട്ട്ത്തോല് കൊണ്ടുവന്നന്നെ എങ്ങനെ അറിയോ അയിന്റെ ഉള്ള്ത്തആ പൾപ്പ് ങ്ങള്പറഞ്ഞില്ല ക്ക് കഴിക്കാൻ പറ്റിയ പൾപ്പ് അത് വറ്റിച്ചാണ്ട് ണ്ടാക്കും മീൻകറീക്ക്ടാന് ആ പൾപ്പ് അത് വറ്റിക്കുമ്പ ബ്ലാക്ക് കളർ ഇതെ പോലെ കുടമ്പില് അയിന്റെ ഒരു ഫ്ലവർആയിട്ടെന്നെ വരും അത് വേറൊരു ടേസ്റ്റാ അത് ഞങ്ങള് കറീലൊക്കെ യൂസ് യ്യലണ്ട് ഓലങ്ങനെ കൊണ്ടോന്ന് തരിലേന് ഇങ്ങളത് ഒഴിവാക്ക ലേക്കൂലേ
ഉം നമ്മളത് ഒഴിവ കളയു അത് കാരണം വെച്ചാ പിന്നെ അതുപോലെ നമ്മള് ചെറിയ പിഞ്ച് പുളിയില്ലേ പൊട്ടു പുളി നമ്മള് തൊടക്കത്തി വരുന്ന ആ പുളിയാണെങ്കി നമ്മള് അരിഞ്ഞ് നിലത്ത് വീഴുന്നത് പറക്കിയെടുത്ത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് നമ്മള് മീൻ കറി തേങ്ങയിട്ട് കറി വെക്കില്ലേ
ആഹ് ആഹ് ആഹ്
തേങ്ങയിട്ട് കറി വെക്കുമ്പ ഇത് മുറിച്ച് അയിനകത്തി ട്ട് നമ്മുടെ മുരിങ്ങ കോലും
ങ്ങാക്കോലും തക്കാളിം എല്ലാം കൂടി ഇട്ട് ആ ടുത്താലും നല്ലതാണ് ഉം ഉം മ്മ ങ്ങളെ മ് മ് മക്കളവിടെ ക്കെ ഒറങ്ങാ
ആഹ് എന്റെ കുട്ടിയാണെഅമ്മെടെ വീട്ടി വരെ പോയേക്കുവ
ഏഹ്
ആഹ് അമ്മയേടെ വീട്ടി ആ വീടിന്റെ അടുത്ത് തന്നാ ഇനി കൊറച്ചു കഴിഞ്ഞ് ഇനി വിളിക്കാൻ പോണം
ഇങ്ങക്ക് വടെ ചുറ്റുപാടൊക്കെ എങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ണ്ടോ
ആ കൃഷി ആ നമുക്കിവിടെ കൃഷിയൊക്കെ ഉണ്ട് നമ്മള് വടെ നമുക്ക് വടെ നരന്നപ്രദേശല്ലേ അപ്പ നമ്മള് വീട്ടിന്റെ പുറകില് ന്നെ ആ വീട്ടിന്റെ പുറകിൽ തന്നെ ചേനയുണ്ട് ചേമ്പുണ്ട് കാച്ചിലുണ്ട് വാഴയുണ്ട് പിന്നെ നമുക്ക് കൊ കൊറച്ചപ്പുറം നമുക്ക് മാറി വസ്തുഉണ്ട് അയിനകത്ത് നമ്മൾ കപ്പലണ്ടിയും പിന്നെ അതുപോലെ ചീനിയും ആ കപ്പലണ്ടിന്ന് വെച്ചാ കശു ആ കശ്
ഓർത്ത ഏഹ് പീനട്ട് ആഹ് ആഹ് പീനട്ട് ആ ആ അതൊക്കെ ചെയ്യല്ണ്ട്
ആഹ് അത് കൃഷി ചെയ്യും അത്എന്റെ അമ്മേടെ അമ്മയാ ചെയ്യുന്നേ എൻറെ അമ്മടെ അമ്മ ആ അത് കറ അതാണെങ്കി നമ്മള് നെലക്കടല ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നെരനെരയായിട്ടാ വരിവരിയായിട്ടാ ഇത് നടണ്ടുള്ളത് അപ്പൊ വരിവരിയായിട്ട്ങ്ങനെ പുറത്തോക്കൊന്നും കൊടുക്കത്തൊന്നുല്ല നമ്മള് തന്നെ അത് ചെയ്തെടുക്കുന്നായിരി പ്പം ഇപ്പോഴല്ല അത് ചെയ്യേണ്ടുള്ള ജൂൺ ജൂലൈ മാസം
ഉം പിന്നെ വേറെന്തൊക്കെയള്ള
ആഹ് നിലക്കടല പിന്നെ അതുപോലെ നമ്മള് ചേന ചേന മുറിച്ച് ചാണകം പൊരട്ടിയിട്ടാണ് ഇത് കുഴിയെടുത്ത് അതിനതിനകത്തോട്ട് ചേന വെച്ച് അങ്ങനാണ് നമ്മളത് കൃഷി ചെയ്യുന്നത് അയ്ന്റെ തുമ്പു ഭാഗം പുറത്തോട്ട് നിക്കുന്ന രീതിയില് വേണം നമ്മള് കൃഷി ചെയ്യാ
കൃഷി ചെയ്യാനായിട്ട് ഉം ചേനത്തവടെ പണ്ട് ക്കെണ്ടായിനി ഞങ്ങളീ തൊടൂലൊക്കെപ്പയ്ന് ഞങ്ങളെ സ്ഥലത്തൊക്കെ വീട് വന്നോണ്ട്പ്പം അങ്ങനെ സ്ഥലുല്ല പ കൃഷിയുല്ല ഉം
ഉം
ഇങ്ങളെ തൊട്ടടുത്തുകളൊന്നും വീടുകളില്ലല്ലേ
നമ്മടെ തൊട്ടടുത്തോ
ആഹ് ആഹ് ആഹ് തൊട്ടടുത്തെല്ലാം വീടുകളാ നമ്മുടെ ഇവിടെ നിരന്ന പ്രദേശല്ലേ അപ്പൊ നമുക്ക് അടുത്തടുത്തെല്ലാം വീട അപ്പം സ്ഥലം കൃഷിയിക്കൊക്കെ വേറെ സ്ഥലായിരിക്കും
വീട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കുറച്ച് ഭാഗത്തെല്ലേ വീട് നിക്കുന്നുള്ളൂ ബാക്കി ഭാഗത്തോട്ട് നമക്ക് കൃഷിയെയ്യാം വീട്ടി വേണ്ട പച്ചക്കറികളാണെങ്കിലും പച്ചക്കറിയൊക്കെ നമ്മളിവിടെ കൃഷി ചെയ്യും നമ്മളമരപ്പയറ് നി ത്യവഴുതൻ തക്കാളി വെണ്ടയ്ക്ക പച്ചമുളക് കോവയ്ക്ക് ഇതെല്ലാം നമ്മള് വീട്ടിൽ തന്നെ കൃഷി ചെയ്യുവ ചെയ്യുന്നെ
നിങ്ങക്ക് തൊക്കെ എവ്ട്ന്നാ ഈ വിത്തൊക്കെ കിട്ടുന്നെ കൃഷി ഭവൻന്നോ
കൃഷി ഭവ ആ കൃഷിഭവനിൽന്ന് നമ്മളങ്ങനെ വിത്ത് കൃഷിഭവനിന്ന് വാങ്ങത്തില്ല നമ്മളൊരു വീട്ടിലേ ക്ക്‌ വേണ്ടതല്ലേ അപ്പൊ നമ്മള് പച്ചക്കറി വാങ്ങുമ്പോഴത്തേക്കും തക്കാളിയാണ് നല്ല പഴുത്ത തക്കാളിയുടെ അത് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞൊഴിച്ചിരുന്നാ മതി അപ്പൊ അയ്നകത്തോട്ട് തക്കാളി വളർന്ന് വരും അപ്പം നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട മൂന്നാലഞ്ച്
ചീഞ്ഞതൊക്കെങ്ങനെ ഈ എന്താ വെണ്ണൂറിലൊക്കെ ട്ടിട്ട് വിത്തിന വെച്ചിട്ട് ണ്ടാക്കലൊക്കെണ്ട് പക്ഷെ അങ്ങനെന്നും മെച്ചത്തിലട്ട് വരൂല
ഓ പക്ഷെ തക്കാളി നമ്മളിവിടെ നട്ട് പിടിപ്പിച്ച് തക്കാളിയെല്ലാം നമുക്ക് നല്ല പോലെ കിട്ടിയിട്ടുണ്ട് അങ്ങനൊന്നും
ക്കുലേ
ആഹ് നല്ല ആ നല്ല വളവുള്ള മണ്ണായിടുത്ത മണ്ണ് നല്ല മണ്ണ് ണ്ണ നമുക്കെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ കൃഷിയ്യാൻ പറ്റും നമക്ക് കടുക് വരെ കൃഷിയ്യാൻ പറ്റും
കടുകോ
കടുകില്ലേ നമ്മള് വീട്ടിലുപയോഗിക്കുന്ന ആഹ് കടുക് കട്ക് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അപ്പ അങ്ങനൊക്കെയാണ്
ഇങ്ങളീ വീട്ടില് തൈ ന്തായൽ കൂട്ടത്ത്ന്നൊക്കെങ്ങനെ വിത്തൊക്കെ കിട്ടല്ണ്ട് അപ്പം ഓരോന്നൊക്കെ കുയ് ച്ച്ടും പക്ഷെ അതൊന്ന് ലേസൊന്ന് വൽപ്പം വെക്കുമ്പോത്തിന് ഒന്നെങ്കിലെന്തേ കോയോ അങ്ങനെന്തെലൊക്കെ വന്നാണ്ട് കൊത്തി നാസാക്കും
ആനല്ലേ നമ്മള്ക്ക ആഹ് നമുക്കിവിടെ കോഴിയുണ്ട് കോ ഒത്തിരി കോഴിയുണ്ടായിരുന്നു നമുക്കിവിടെ മരപ്പെട്ടിയുടെ ശല്യമുണ്ട് അപ്പൊ കോഴിയെ മരപ്പെട്ടി വന്ന് പിടിച്ചോണ്ട് പോവു അതുകൊണ്ടിപ്പം മുട്ടക്ക് വേണ്ടി മൂന്നാല് കോഴിയെ നിർത്തിയിട്ടേ ഉള്ളു ബാക്കി എല്ലാത്തിനേം കൊടുത്ത് എന്തോ
കൂട്ട്ന്ന് പൊർത്ത്ക്ക് വിടൂല്ലേ
കൂട്ട്ന്ന് പുറത്ത് നമ്മള് വിടത്തില്ല കാരണം ശരിക്കും പട്ടിയുണ്ട് പട്ടിയും ഉണ്ട് മരപ്പട്ടിയും ഉണ്ട് അപ്പൊ നമുക്ക് പുറത്ത് കോഴിയെ വിടാൻ പറ്റത്തില്ല
ഉം ഉം ഇവിടെ അങ്ങനെന്നെ ഈ കീരിന്നർഞ്ഞൊരു സാനണ്ട് അത് നല്ലോണം
പിടിക്കും ആഹ് കീരി ഇവിടേം കീരിയുണ്ട് കീരി നമുക്ക് കീരി ഭയങ്കര ശല്യവാ നമുക്കത് ഈ കീ മെയ്നായ്ട്ടും കുഞ്ഞു പരിവൊള്ള കോഴികളാണ് കൂട്തലും പിടിക്കുന്നത്
ഉം ഉം
നമുക്കോണ്ട് ഒന്നിനും പൊർത്ത് വിടാൻ പറ്റത്തില്ല നമുക്ക് അക ത്ത് തന്നെ ഇട്ട്
ഉം ഉം ഞാന് ഇന്നാ ഒരു രണ്ട് മിൻറ്റ് കഴിഞ്ഞിട്ട് വിളിക്കട്ടോ
ആഹ് ശെരി ശെരി